എന്താ വർത്താനം.
നല്ല വർത്താനം സുഖംതന്നെ.
പണിക്കാരൊക്കെ പോയോ?
ഉം പണിക്കാർ പോയി. കൊറേ സ്വിച്ചുകളൊക്കെ മാറ്റിവെക്കാണ്ടായിന്നു. ബാത്റൂമില് സ്വിച്ച് കേട് വന്നീന്നു ഡോറിന്റെ ഇന്ത് യെന്തൊ കേട് വന്നി അതൊക്കെയെ സെരിയാക്കി. പുറത്തെ റ ബാത്റൂമിന്റെ ഇത് ശരിയാക്കി. അങ്ങനെയൊക്കെ ഉം ഡോറ് ശരിയാക്കി അങ്ങനൊക്കെ കഴിഞ്ഞി ങ്ങാട്ട് പൊ മോന്ആട്ട് പോയിപൊ.
ബേക്കിലുള്ള പുല്ലല് ഇതൊക്കെ ഒന്ന് ചെത്തിക്കോരാൻ അറിയം കിട്ടുവ
ആ എന്നാ ആരെേങ്കാലും കട്ടും കട്ടുവൊക്കെ ചെയ്യും അത് ഇപ്പോട ആ തങ്ങനെ പറഞ്ഞേനു
ഉ
ഓള കിട്ടവാണെങ്കി ഓളോട് വരാൻ പറയണന്ന് കരുതണുണ്ട് അയിെ ആ പിന്നെ പള്ളിത്തൊടുത്ത കാട് വെട്ടണം പള്ളിത്തൊടുത്ത കാട് കെട്ടിയാലള്ള അവിടെ റ ഉണ്ടാക്കും ഒക്കപ്പാട വിിച്ചും അ കൊച്ചുമ്പോ ഈ പുല്ലോട് ചെത്തിക്കരിിച്ചരുതിയിട്ടാണ് അതിനിപ്പോ കാട് വെട്ടാന ആളെ കി കിട്ടില്ലാട്െട്ടാ ആളെി
ചോടൊക്കെ ഒന്ന് കളച്ചിട്ടാലള്ളൂ മറ്റേതൊക്കെ വളമ അറിയാണ്ട്
കടാ കളക്കാൻ പറഞ്ഞ കളപ്പിച്ചാൻ പറഞ്ഞക്കണ് കളപ്പിച്ചാ വളമ്പല നമ്മള അതൊങ്ങും കാട്ടാ പിന്നെ കളപ്പിച്ചാല് ഓല് വളമ കൂടന്ന് ഇടാറനക്കാണ് അപ്പൊ ആ കൂട്ടത്തി അമ്മളതും കളപ്പിച്ചാ അയിനിപ്പോൊ ഒക്കപ്പാടെ
ആ മില്ല മില്ലാര പ മില്ലാരെ പെരത്തവരോട് ചോദിച്ച നാളെ നമ്പ
ഉ ഉ കിട്ടയി ചോയ്ിച്ച നോക്കണോ ഞാൻ എപ്പോഴും കരുത മറക്കാണ് ചോയ്ുോക്കട്ടെഞ്ഞീ
ഉം
വേറെ എന്താ എന്നിട്ട് എന്താ ചായ അടിച്ചോ മത്താപ്പാക്ക് പോാന അയാത്ര ചായൊക്കെ കുടിച്ചോ
ഉം ആ മറ്റേ താഴത്തത്തൊ പെണ് പൂവിൻന്റെ മന്റെ അഞ്ചത്തി അത്ണ്ടാന്ന് പച്ചക്കറി അങ്ങങ് വന്നന്ന് മുത്താപ്പാനോട് ചോദിച്ചന്ന് ഓല മുന്ന
ഉം അന്നൊക്കെ ഒ ഇവില്ല ഏറ്റ തന്നെ മൂന്ന നാലണ്ട് ഒക്കെ പറഞ്ഞന് അവളോട്
ആ് അപ്പൊ ഒന്ന് വെട്ടി തരാാന് വെട്ടാ നമ്മുക്ക് പിന്നെ വെട്ട ആക്കൻ പോലെ വെട്ട എന്നൊക്കെ പറയുന്നക്ക
ഉം വേറെ എന്താന്നിട്ട്
അത എന്താ പോൂണ്ട് ദിവസ ആയിച്ചിട്ടേ
ചായ കുടിച്ചു
താടി
ഊട്ടി വറക്കി
ഇപ്പൊന്നരാന്നക്ക കൊന്ന
ഉം ചോറ്റ കധാ കുുട്ടാ
ചോറ്റക്ക് മത്തി നല്ല മത്തി ഫ്രൈ പിന്നെ പന്നി പൊടിച്ചത് പപ്പും ചീരയും കറി
ഉ സാറാണല്ലോ
ഉം നല്ല ഇറച്ചിയും കൂടിയും തിന്നാൻ പൂതിയാവൊണ്ട്
ഇറച്ചിയും പൂളി നാളെ പൂളുണ്ട് അവിട നാളെ ഇറച്ചി കിട്ടുവ നോക്കണം
അൊണ്ട് പച്ചറില്ലല്ലോ
ഉം
ആഹ
നാളെറച്ചി ഇട്ട നോക്കണം തച്ചിക്ക് കുഴിച്ചണ്
നിങ്ങ ഇറച്ചിയുംപുളിയും വെച്ചിട്ട് ഇച്ച് കാര്യന്നല്ലോന്ന്
ആഹ എനക്ക് കാര്യല്ല ഞങ്ങള് വെക്കും ഞങ്ങള് വെച്ച് ഞങ്ങള് തിന്നും എനക്ക് വേണെങ്കിത് വന്നോ വന്നാ കിട്ടും
ഉം സ്കൂട്ടിൽ എണ്ണ അടച്ച പൈസല്ല
പൈസല്ലാംങ്കച്ചി പോരണ്ടട്ടാ
ഉം വേറെന്താണ്ട് ചായപ്പൊടി ഉണക്കണപ്പാ
കൊടുന്നക്ക്ണ്
ഇയക്കെ ചുമ്മാണ്ണം
ഉം ഇഷാള്ള കുഞ്ഞാണി വിളിച്ചനൊ
ഉം കുഞ്ഞാണി വിളിച്ചിരുന്നു
ഉം
വേറെന്തൊക്കെ
ഉം
വേറെന്തൊക്കേ
വേറെ സുഖം തന്നെണ് ഇന്നും ഒന്നിലൊക്കെ മഴന്റെ ദിവസണ് മഴ പെയ്തിട്ടില്ലല്ലോ അപ്പം ജൂൺ ഇവിട കജനായി മയ പെയ്തിട്ടില്ലല്ലോ ജൂണും ജൂലായിലുംണ് നല്ല ല്ല മഴയും വെള്ളണ്ട വെള്ള കിണറ്റിലൊക്കെ വെള്ളംണ്ടാണ് മഴ ഉണ്ടാവി
നമ്മകെൻറ്റിൽ എത്ര വെള്ളണ്ട്
കെൻറ്റില് മൂന്നു രണ്ടര ഇങ്ങറ്റ മോള്ക്ക് കാണ്ണ്ണ്ട്
ഉം
രണ്ട്രിങ്ങ് മോൾക്ക് കണ്ണ്ണ്ട്
ആ
കുട്ടിപ്പ ഇണ്ടാടെ അവിടെ
ഉ ഒന്ന് രാവിലെ എന്തോ തുണക്കാരൻന്റെ ഇപ്പം ഫിൽറ്റർ വെക്കാൻ പോയിന് പയിനൊന്നണിക്ക് വൈകുന്നേരക്ക്ണ് എത്തിയപ്പൊ ഉച്ചക്ക് ചോറേഴ്ചനൊന്നും ണ്ടായിട്ടില്ല
ഏ കൂട്ടാരന്റെ പന്തിന്
ഫിൽറ്റർ വക്കാന് കുഞ്ഞാണി അറിഞ്ഞില്ലേ കുട്ടിപ്പെ തോന്നാക്കാരാന് ഫിൽറ്റർ വെക്കണ പരിപാടി ഇണ്ട് ആരാഇപ്പോ മഴക്കാരല്ലേ കൊറേ ആൾക്കാാര് ഫിൽറ്റർ വെക്കേ
വരതണ്ട് ഇത്ണ്ട് എത്രണ് ആവലേ അയിന്
അയിന് അന്നത്ര ഫിൽറ്ററിന് മാത്രം വെള്ളചൂടുള്ളതും തണുപ്പുള്ളതും അങ്ങനെന്നും വേണ്ടാന്നുണ്ടെങ്കി ഒരു നാല്യായിരത്തിന്റെ ഉള്ളില്ലോ
ചുമക്ക് കൂന്തമാണ്ട നമ്മക്ക് വെള്ളം ഫിൽട്ടർയിതാൽ മാത്ര അത്ര കൂടി വെള്ളം ഫിൽട്ടർയിതാൽ മാത്രം മതി വേറൊന്നും വേണ്ടമ്മക്ക്
ഉ അയിനോ നാലയ്യായിരപ്യള്ളിൽ തന്നെ ആവുള്ളു
കുട്ടിപ്പാളനെ പറ്റി ചെറുക്ക ചോദിച്ച ആവോ
ങ്ങനെ ചോദിച്ചാനു അറിയായി ഒന്നുമില്ല ഇപ്പൊ കെട്ട്യോനും തോണക്കാരനും കൂടി വന്ന് വെച്ചേരൊക്കെ ചെയ്യും പൈസ വാണം അഞ്ചുറുപ്പേന്റെ ഉള്ളില് കാണണം ഉം
എത്രണ് അ കുഞ്ഞുക്ക് കു കുട്ടിപ്പാ അയിന്റെപ്പ പണിക്കോയ്ക്കാ
ആ ഓൻ എടക്കെടക്ക് കൊണ്ടവല്ണ്ട് ഓന് എന്താ ഒറ്റക്കെ ആണെങ്കിൽ കുട്ടിപ്പാന വിളിച് പോകും അപ്പൊ എന്തേലും ചായ പൈസ കൂട്ടിപ്പാ കൊടുത്തമതില്ലോ
ഉം
ഉം
പടിനക്കാ നല്ലതന്നെണ് അങ്ങനെ പണിളൊക്കെ
വേറെ ഇപ്പ ഒരു പരുപാടി ഇല്ലല്ലോ
ഉം ഉം
പിന്നെന്തൊക്കെയ സിനു വിളിച്ചിനോ
സിനു ഇന്നു വിളിച്ചിട്ടില്ല ഓള് വൈന്നേരല്ലേ വിളിചേ വൈന്നാരല്ലേ ഓള് വരുള്ളൂ വൈന്നേരം ഓഫീസിന്ന് വന്നിട്ടല്ലേ വിളിച്ചോളു
ആഹ്
ഹും
പിന്നെ കാപ്പി കുടിച്ചിനോ
കാക്കും വിളിച്ചിട്ടില്ല ഓൻ ഇന്നും ഇന്നലെ ഒന്നും വിളിച്ചിട്ടില്ല
ആഹ് നുജുവിന്റെ കുട്ടിന്റെ മുടി കളയിച്ചൽ എന്നാവോ
ആങ്ങളെയൊക്കെ വരണം എന്നലെ
അത് അതുവരെ മുടികളയാതൊ വെക്കെ
എനിച്ചറീല എന്നെപ്പും പത്തീസോളം അവളെ പെരയി ണ്ടാവുന്ന നമ്മക്കൊന്ന് പോകണ്ടനി ഇപ്പോ
പോണെങ്കി ഇപ്പൊ എന്തേനും വാങ്ങൊക്കെ വേണ്ടെ
എന്തോലും ഇങ്ങനെ ഉടുപ്പ് ഒന്നും എന്ത് എന്തായാലും മാങ്ങൂല ഞാൻ ഉടു ഉടുപ്പൊക്കെ ഇഷ്‌ടം പോലോ ഓൻ കൊണ്ട് വന്നതും ഓള് കൊണ്ടുവന്നതും ഒക്കെ ഉണ്ടത്രേ
ആഹ് തീറ്റ സാധനം കൊണ്ടോയിട്ടും കാര്യല്ല ഓല് അവിടുന്ന് പിന്നെ വേറെ പോവയല്ലേ അവിടുന്ന് ഫുഡ് വന്നപ്പോ എല്ലാ ഫുഡും അവിടുന്ന് കിട്ടും അല്ലെങ്കിൽ പിന്നെ പൊരയിൽക്ക്നാല്പത് കഴിഞ്ഞ് പോയിട്ട് പിന്നെ എന്തേലും തീറ്റ സാധനം ആയിട്ട് പോണം
എന്നാ അങ്ങനാകട്ടെ നാല്പത് കഴിഞ്ഞാൽ പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഇന്നി അങ്ങോട്ട് പോകണതെ പിന്നെ നാ പിന്നെ അൻപീസം ഒക്കെ ആയിട്ടേ കാറാൻ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പോരാ പിന്നെ കിട്ടീട്ട് കാര്യം ഒരാക്ക് എത്ര കണ ദിവസം ആകും അതിൻ്റെ ഇടയിൽ ഇനി മുടികള ഉണ്ടാക്കണ്ടോ എന്താ അറിയില്ലല്ലോ
ആഹ് ഇ ഫാസ്റ്റത്തത് ആകുമ്പോ അവനവൻ്റെ കുടീലാ നല്ലത് നാല്പതൊക്കെ കഴിഞ്ഞിട്ട് വേണെങ്കിൽ വല്ല ഉഴിച്ചിലിനും ചികിത്സക്കൊക്കെ പോകന്നുണ്ടേ
കെടന്നാൽ മതിയല്ലേ
ഉം
അല്ലെങ്കിലും ഏതാ അവക്ക് ഒരു ഇപ്പൊ സെക്കിയാ ക്കാ പോല് മതിയേക്കണ് കുറികള് പോയിട്ടില്ലല്ലോ
അപ്പൊ അവനോന്റെ കുടിയിലുള്ള സുഖവും കംഫർട്ടും ഒന്നും ഉണ്ടായിന്ന് വരില്ല റൂമിന്റെ ഉള്ളിൽ ഇങ്ങനെ അടി ച്ചുപൂട്ടി കുത്തിയിരിക്കും
പക്ഷെ
ഒപ്പം നിക്കണ ഓര കുടുങ്ങാ ഓരിക്ക് കൊഴപ്പൊന്നും ഉണ്ടാവില്ല
നല്ല ആ കണക്കിനുള്ള തീറ്റിയും തോനെ വലിച്ചു വാരിത്തിന് ആഹ്
ആ താത്താക്കു പിന്നെ ഗൾഫിൽ പോയി ചേലായിട്ടില്ലെ വെറുതെ റൂമിലിരുന്നങ്ങാണ്ട്
ഇപ്പൊ തൃർപ്പതി ഇല്ലല്ലോ
ഏഹ് ഉം ഇവരെ ഉപ്പാക്ക് പോകാൻ തൃപ്പതി ഒന്നുംല്ല
മ്മ് വേറെന്താന്നിട്ട്
വേറെ സുഖം തന്നെ കൊഴപ്പൊന്നുമില്ല
താത്തമ്മ വിളിച്ചിനോ
താത്തമ്മ ഒന്നും വിളിച്ചിട്ടില്ല ഞാൻ അങ്ങോട്ടൊന്നും വിളിച്ചിട്ടില്ല രാവിലെ ഒന്നും വിളിച്ചാൻ കൂടിയിട്ടില്ല പിന്നെ എന്താപ്പ പറയാൻ കൊടുന്ന് ഇമ്മക്കെ കൊടുത്തുന്നിട്ട് മിനിയൊക്കെ
ഉം
മ്മീ മിനിയൊക്കെ അവിടെ വെച്ചാ.
ഒക്കെ അവിടെണ്ട്. ഇന്നാണ് രാവിലെ വന്നത് ഓളടെ കുടിപ്പോ യോക്കണ്.
എന്ന് രാവിലെ വന്ന്.
ആഹ് ഇന്ന് രാവിലെ വന്ന് അയിന് ഇപ്പൊ ഏത്തും വായന ഒക്കെ കഴിഞ്ഞോണ്ട് ഓൻ്റെ ഇപ്പ്പ്പാന കുറിച്ചു എത്തിയണ്ട് പിന്നെയും ആട്ടം കഴിക്കണമാരുന്നു. അയിന് ഉം നിന്ന് പോതി മാറിട്ടില്ലന്ന്.
ഉംന്താ പിന്നെ
അപ്പ പോവാൻ കരഞ്ഞുകണ്ട പോയിക്കണ്.
മ്
പൊന്നുനെ ചേർക്കാൻ ജാമിക്കിക് പോയിക്കാണ്.
ആർ
ന്റെ ഉമ്മീയും മകനും പൊന്നുംകൂടി.
അജ് അജ് വൊ
ആഹ്
ജാമ്യക്ക് ബദിലൂടെ ഇമറാത്തുകുടി കൂടെല്ല പൊയ്ക്കാ നമ്മള അതിലെ?
ആരാപ്പായിനോരെ കാത്തു ത്തിരിക്കുന്നു ഇവിടെ
ആക്കപറമ്പ് കൂടെ
ഉം അയ് വേറെന്തൊക്കെ?
വേറെ പ്രത്യേകിച്ച് ഒന്നുല്ല. ഉ
ഇപ്പേ?
പ്പാ റോട്ടിന് വന്നിക്കണ്. അടെന്റെ റൂമിലുണ്ട്. ഫോണിമേ കടുക്ക ഇന്ന് എവിടക്കും തോന്ന പോയിട്ടല്ലോ ഒന്നിണ്ടന്ന് കുണ്ടറുമമ്പത്തക്ക അറ്റം പോയാണ് അവിടുന്ന് ഇങ്ങട്ട്
ഇന്ന് ഞ ഇങ്ങൾ പറഞ്ഞന്ന ചിക്കൻ കറി വെച്ചു.
വെച്ചോ ഉ രസണ്ടായില്ലേ?
കൊറച്ചോള് വെച്ചിട്ട് ശെരിയാവൂല്ലേന്ന് അറിയാൻ വേണ്ടീട്ട്. രസണ്ടായി.
ഹ് അത് ശരി.
ഉം ഇനി ഒരു ചിക്കനൊക്കെ വാങ്ങുമ്പോ അതേപോലെ വെച്ചോ.
ഉം
ക്കൻ വാങ്ങുമ്പോ അതേപോലെ വെ ച്ചോക്കണം ഇങ്ങക്ക് എന്താന്ന് കൂട്ടാന്.
ഞങ്ങക്ക് പിന്നെ മത്തി പൊരിച്ചത്ണ്ട്. പിന്നെ ച് ചീരക്കറിയുണ്ട്.
ഞങ്ങളാ കൂട്ടാന്ന് തന്നെയള്ളോ?
ഉം
പിന്നെ എന്തൊക്കെ? ആയിക്കോട്ടെ ഞാഇതിക്കാരോ വിളിച്ചിണ്ട് നോക്കട്ടെ.